ആ ആ പറയൂ
എന്തൊക്കെണ്ട് വിശേഷം നല്ല വിശേഷം
ആഹ് മഴയൊക്കിണ്ട അവടെ
നല്ല മഴയാണിന്ന്
ആഹ്
അവടെ മഴണ്ടോ
ഏ ഇവിടെ നല്ല മഴേരുന്നു ഇപ്പൊ വീട്ടിക്ക് എത്തീട്ടേ ഒള്ളു
ഓ ചെല സ്ഥലത്തൊക്കെ നാശനഷ്ടങ്ങളൊക്കെണ്
ആ ആഅതെ ഇവിടെ ആഈ ഏരിയേൽ ഒരുപാട് വാഴ അങ്ങനത്തെ ഇതൊക്കെ നൽ നല്ലോണം പോയിട്ടുണ്ട്
ചോരാത്ത മയല്ലേ
ആഹ് നല്ല മഴ നല്ല കനത്ത മഴ നല്ല വെള്ളാ ട്ട്ണ്ടല്ലോ ഇവടട്ത്ത്ള്ള കിണറിലൊന്നും വെള്ളം വറ്റീര്ന്നു ആ അറിയാറ്ണ്ടാവൂലാലേ ഇവിടേം ഞങ്ങ കൊറച്ചു ഉൾ ആ ഇവടെ കൊറച്ച് ഉള്ളേരിയ ഉൾ ഉള്ളില്ലേ ഉള്ളെ ഉള്ളേരിയാണ് ഞങ്ങള് കൊറച്ച് ഇവിടെ നല്ല ഒരുപാട് കൃഷി ഒക്കെള്ള ഏരിയാണ്
ഉൾഭാഗത്ത് ആഹ് ആഹ് ആഹ് ആഹ് അയിനിങ്ങള നാ
ഇവടെ ഞങ്ങളെ തന്നെ വാഴയന്നെപ്പോ ഒരുപാട് നാ ഇതായി നഷ്ടായി
ആഹ്
ഇപ്പൊ ഞങ്ങള് വ ഒരു തോട്ടത്തില് ആണ്
ജനങ്ങളും ആ ന അതെ നമ്മള് അപ്പൊ പ്രകൃതി നമുക്കും എന്തേലുഒക്കെ ദുരിതമായിട്ട് തരാണ്
ഞങ്ങൾപ്പൊരു ഒരു നൂറ് വാഴയൊക്കെ വെച്ചിരുന്നു ഇപ്രാശ്യം അത് കൊറച്ച് ആ കൊറച്ച് ആ കൃഷിയായിട്ട് തുടങ്ങിയതായിരുന്നു
ഓ.
ഒരു നൂറ് വാഴോളണ്ടാരുന്നു ഒരുപാട് മറിഞ്ഞ്. മഴയെത്തും.
പഞ്ചായത്ത്ന്ന് വന്നോക്ക അങ്ങനെന്തെലൊക്കെ കിട്ട് ആനുകൂല്യം എന്തേലോക്കെ കിട്ട്വോ?
ആനുകൂല്യം ആ നമ്മള്പ്പോ ഫസ്റ്റ് ടൈമല്ലേ അറിയില്ല അപ് അപ്പൊ ഇപ്പൊ ആദ്യയിട്ടാണ് ഇങ്ങനെ സംഭവിക്ക്ണ്.
ഇൻഷൂർ ചെയ്ത്ണ്ടെങ്കില് നമ്മക്ക അതിന്ല്ലേ
ആഹ്, ആഹ്.
എന്താ വളം ജൈവ വളാണോ അതോ രാസവളാണോ ഉപയോഗിക്ക്ണ്?
നല്ല ജൈവവളം രാസവളം ഒന്നും ഉപയോഗിക്കാ തൊടാതേണ്. നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ച് ട്ട് ചെയ്യുന്നാണ്.
ആ ആ. ജൈവ വളം എങ്ങനെ പഞ്ചായത്ത്ന്ന് കിട്ടോ അതോ ഇങ്ങളെ വീടുകളിൽ ഉണ്ടോ? കന്നുകാലികൾ
നമ്മൾ ആ വീട് അമ്മള ഇവിടെത്തന്നെ പശുക്കളും, ആടുകളൊക്കെണ്ട്. നമ്മളെ വീട്ടിലെന്നെ. അങ്ങനെ ഒരു ഫാമായിട്ട് അങ്ങ് ആ അങ്ങനെ ഒരു ഫാമായിട്ട് അങ്ങനെ നട ത്ത്ന്ന്ണ്ട് അപ്പൊ മ്മള് കൃഷി കിലോ വള നമ്മളെ വീട്ടീന്നന്നെ
ആ ആ ആ ഉണ്ടാവൂലേ ആ ആ
അങ്ങനെ ങ് എല്ലാ കൃഷിയും ഒരുമിച്ച് തിന്ന്ണ്ട്
ആഹ് നല്ല മയ പെയ്താലൊക്കെ കൃഷിയൊക്കെ നശിച്ചു പോകും
ആഹ് പ്പൊ വാഴക്ക് നല്ല നഷ്ട്ടം വന്ന്
ആ മഴ നല്ല കൂടുതലായാലും അങ്ങനത്തോരോ പ്രോബ്ലംസ്ണ്ടാവും ഇതുവരെ നല്ല ചൂടായി രുന്നല്ലോ
ആ ഇപ്പൊ ഇതുവരെ നല്ല ല്ല ചൂടന്നെ ചൂടൊക്കെ ഒറ്റ മഴക്കന്നെ ത തണുപ്പ തണ്ത്ത് വര്ണ് ണ്ട് ഉം ഇവ്ടെ അട്ത്ത്ള്ള കെണർൽന്നൊക്കെ വെള്ളം വറ്റീര്ന്ന് ഷെ ഇപ്പൊ രണ്ട് മഴെയ്തപ്പോക്ക്നെന്നെ വെള്ളം
വള്ളം വന്നുല്ലെ ആഹ് ആഹ്
മ്മളീ പുഴയില് വെള്ളം കേറ്ന്നേനൻസര്ച്ച് മ്മളെ കെൺറ്റിലും വെള്ളം കേറും ഞങ്ങൾക്ക് പിന്നെ അങ്ങൻത്തെ ആഹ് അങ്ങൻത്താെര് എക്സ്പീരിയൻസ്
മരിച്ചല്ലോ ആഹ് ഇവിടെ മീൻ പിടി പോയാണ്ടുന്നലേ രാത്രി
ആഹ് ആഹ് മരിച്ചൂല്ലെ അത് അത് നിങ്ങളെ അട്ത്താണോ
ആഹ് ഞങ്ങളെ അട്ത്താണ് പൊയേല് മീൻ പിടിക്കാൻ പോയതായി
ഈ ടൈമിലൊക്കെ റിസ്ക്കാണ്
അത് മയയും എന്നും പോണ ആള് തന്നെയായിരുന്നു അതെന്താ
പിന്നെ ചെ ചെറിയ പ്രായമുള്ള ആളുകളിലാണല്ലോ മരണം കൂടുതലായിട്ടും അപകട മരണമായിട്ടും അല്ലാതെയും
ആഹ് മക്കളൊക്കെയാ അടുത്ത് പോയേ തോട ക്കൊണ്ടെങ്കി മക്കളെയൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളും ഉണ്ട്
ആഹ് മക്കളങ്ങനൊന്നും അല്ലാതെയൊന്നും പൊറത്തിറങ്ങി പോവാത്ത മക്കളാണ്
ആഹ് നമ്മള് കാണൂലാ പോകുന്നതേ
അതെ അവിടെ പിന്നെ ഏഹ് സി സിറ്റി പ്രദേശായത് കൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടാവില്ലാല്ലേ ഇവിടെ എല്ലാരും മക്കള് കൂട്ടുകാരൊക്കെ കൂടി വന്നാല് നമ്മള് കാണാതെ ഓല് പോവും. പേടിയാണ് ശ്രദ്ധിക്കണം. നമ്മള് ശ്രദ്ധിക്കുമ്പം പ്രശ്നല്ല. കാണാതന്നാല്, ഓല് പോവും.
പിന്നെ ഈ കൃഷി നട ത്ത്ണേന് ഓല് പഞ്ചായത്ത് പഞ്ചായത്തില് എഴുതി കൊടുത്തിന്നോ? കൃഷി ക്ക് കൃഷിക്ക് ഇപ്പം പഞ്ചായത്തില് എന്താ വളം വളമ അതുപോലെ
ആഹ് അങ്ങന്യൊക്കെ അതൊക്കെ കിട്ടിയതാണ് നമ്മളെ പഞ്ചായത്തിന്ന് എല്ലാ ആനുകൂല്യങ്ങളു ഉണ്ട്. പഞ്ചായത്തിലാ ഇല്ലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷി ക്കെയാണ് അതൊണ്ട് നമുക്ക് ഇൻഷുർ കിട്ടും ന്ന് പ്രതീ ക്കുന്നുണ്ട് നല്ല നമ്മള് ഒരു പ പൈസ മുടക്കി ചെയ്തതല്ലേ
ആ
പിന്നെ ഇവിടെ ഈ ആനന്റെ ശല്യക്കെ ഇണ്ടാവലുണ്ട് പന്നിശല്യം ആനന് ശല്യം ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോം അങ്ങനത്തതിനൊക്കെ കിട്ടല്ണ്ട് വന്യമൃഗങ്ങളെ ഇതോണ്ട് നശിക്കുന്നതിനൊക്കെ നമുക്ക് ഇൻഷുർ കിട്ടാറുണ്ട് മഴന്റെത് എന്താണ് നമ്മക്ക് ക്കറീല്ല
ആ ആ കിട്ടാറുണ്ട് സാ നിങ്ങളൊന്ന് പോയി അന്വേഷ ത്ത്ള്ള പഞ്ചായത്ത് ത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ മെമ്പറെ പോയിട്ട് കാണ്ടാണ്ട്
ആന ഇറങ്ങുന്ന ഏരിയാണ്
ആ
പകൽ സമയത്തൊന്നും നമ്മള് കാണാറില്ല പക്ഷെ രാത്രി എറങ്ങാറുണ്ട്
ഓ
നമ്മള് നനക്കാനൊക്കെ പോകുമ്പോ ഓരോ ആ അങ്ങനെ കാണാം
ട്ടി മരണം എത്രണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ വരുമ്പം കമ്പിവേലി കെ ട്ടണം നാല് ഭാഗും കമ്പിവേലി കെട്ടണം.
ആ കമ്പിവേലി ഉണ്ട് കമ്പിവേലി പക്ഷെ ആനകൾക്കതൊന്നും വിഷയല്ല കമ്പി അതേ പോലെ ചവിട്ടി തകർക്കും എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല. ഉം ചായ
പിന്നെ എന്താല്ല കൃഷി ആ ചായകുടിയൊക്കെകയിഞ്ഞു.
ആ ഇവിടെ പിന്നെ നമ്മൾ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്.
ആ ആ
ത്ത് വാഴേണ് മെയിനയി
മെയിനായിട്ട് അ ആ അങ്ങനെ കടക കൊട്ക്കണോ അതൊ നിങ്ങൾ വീട്ടിലെ ആശ്യങ്ങൾക് ഉപയോഗി
വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാലും ബാക്കിയാണ് കടകളിലും കൊടുക്കും ഉം പിനമക്ക് നല്ല ജൈവവാളട്ട് ണ്ടാ ക്ക്ണോണ്ട് അട് ത്ത്ള്ള ആള്കളെന്നെ അധികം വന്ന് വാങ്ങിപ്പോവും ഉം അപ കടകളിലേക്ക് കൊടുക്കേണ്ട ആവ
വരാ ആ ആ
നമ്മള് അമ്മള് നല്ലതായതൊണ്ട് എല്ലരു റിണാളുകളൊക്കെ വന്നിട്ട് വാങ്ങിച്ചു
ആ നാം നമ്മളർഞ്ഞ ഈ ടൗണിലായാതൊണ്ട് എല്ലതും വാങ്ങണം കൺ വെഷം അടിച്ച പച്ചക്കറി ട്കളും നിങ്ങളതൊക്കെ കേട്ടപ്പോ ഞങ്ങ ഒരു കൗതുകം നിങ്ങൾ വീട്ടിലെനെണ്ടാക്കണ് പർ
ആ ഇവിടെ അമഅമ്മള് വീട്ടിലാവശ്യ ത്തിനുള്ള എല്ല പച്ചക്കറികളും ഞങ്ങൾ വീട്ടിലുണ്ടാക്കും പയറ് വെണ്ട അങ്ങനെക്കെ അതൊന്നും ഒരുപാട്ണ്ടാക്കൂല കൃഷിയായിട്ട് ഇണ്ടാ ക്കാറില്ല നമ്മള് വീട്ടാവശ്യത്തിനുള്ളത് മാത്രം അങ്ങനെ ണ്ടാക്കും പച്ചക്കറികള് ഒട്ടുമിക്കത് ഞങ്ങള് പൊർത്ത്ന്ന് വാങ്ങാറില്ല ഒന്നും തന്നെ നമ്മളിപ്പോ സാസ് സവാള അങ്ങൻത്ത തൊ നമ്മള ഇവിടെ ഇണ്ടാവാത്തത് മാത്രം വാങ്ങന്ന് അല്ലാത്ത തക്കാളി പച്ചമൊളക് വെണ്ട എല്ലാം മ്മളെ വീട്ടിലിണ്ടാക്കും
ആ
അമ്മളെ വീട്ടില് അമ്മളെ ബന്ധുക്കക്ക് കൊട്
ആ ആ നമ്മൾ ഈ ടൗണിലായതോണ്ടേ ആ ആ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം
അങ്ങളെ ആവശ്യത്തിന് മാത്രം
അടുക്കളത്തോട്ടായി
ആ അങ്ങനെ ടൗണിലും ഇപ്പ മ്മള് ടെറസിന്റെ മേലെ
ചെയ്യുന്നതിനിവിടെ മണ്ണ് കിട്ടാനില്ലഞ്ഞിട്ടേയ് മണ്ണ് കിട്ടാനില്ല അപ്പൊ നമ്മള് കടേന്ന് വാ ങ്ങീട്ട് വേണം മണ്ണൊക്കെ
ആ നല്ല ബുദ്ധിമുട്ടാണല്ലേ കേൾക്കുബം നമുക്കതൊക്കെ കേക്കും
ആ അപ്പം മക്കൾക്കൊന്നുംഒരു പൊറത്ത്ക്ക് എറങ്ങി ല്ല് ഒരു പരിചയല്ല ആ അതെ
ഒരു ദിവസം ഇതിലേഒക്കെ വരൂണ്ടു
ഓ വരണ്ടേ ങ്ങളത് കേട്ടപ്പാ വില്ലേ വരണന്ന് കാ
കാണാം കാട്ടിക്കൊടുക്കാം ഒക്കോക്കോ കുട്ടികൾക്കൊക്കെ ഒരു പുതിയ അനുഭവാവും ഇതൊക്കെ കാണുമ്പോ ഇപ്പം ഇങ്ങ ഞങ്ങൾ നാട്ടുപുറങ്ങളിൽ അങ്ങനെയൊക്കെ കാണാൻ കിട്ടുള്ളൂ നാട്ടുപോലെ തന്നെ സജീവായിട്ടില്ല ഇല്ല പണ്ടൊക്കെ വയലുകളും നെൽകൃഷി അതൊന്നുപ്പം നമ്മള് കേരളത്തിലെവടേം കാണാ
മക്കൾക്കൊന്നും നെൽകൃഷിന്ന് പറഞ്ഞാലെന്ന ഒന്നു റിയത്തില്ല എന്ത നെല്ല്ന്ന് പറഞ്ഞാപോലും ന്നെ അറി
അറിയില്ല ഒരുസം മക്കളെ കൂ കൊണ്ട്
ഒരൂസം അതെ
നിങ്ങള് കടകളൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവൂല്ലേ
ഓ കടകളോക്കെ അടുത്ത് തന്നെയാണ് മ്മളെ തായെ തന്നെയാണ് കടകള് മ്മള് കടേന്റെ ഒരു മുകളിലായിട്ട് തന്നെയാണ് മ്മള് താമസം
ആ ആ
തായെ റോഡാണ് മക്കളെ പൊറ ത്ത്ക്ക് വിടാനും വയ്യ
ഹ ഇവിടെ ഇപ്പ നമുക്ക് റോഡ് കിട്ട്ണ കാണ തന്നെ കുറച്ച അങ്ങട് നടന്ന് ഇറങ്ങണം ഉം മെയിൻ റോഡ് വണ്ടി പോണ റോഡ് ഇവിടൊക്കെ കാണേ കുറച്ച അങ്ങട്ട് ഇറങ്ങണം നമുക്ക് ഫ്രീ ഇടാണ് വോ
വേം അതെ ഇത് നമ്മുക്ക് അടുത്തടുത്ത്
ആ ഒര് നമുക്കൊരു ഫ്രീഡം ഇല്ലാത്ത ലൈഫ് ആവൂലേ ആ ഇവിടെ വെച്ചാല് നമുക്ക് നമ്മള് നമ്മടെ ഫാമിലി ആയിട്ടങ്ങനെ വേറൊരാളെ ശല്യല്ല വ വണ്ടികളുടെ ബഹളല്ല
അതെ നല്ല രസയിരിക്കൂല്ലേ അടുത്തടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ- പൂക്കുവരവ് വൊക്കെണ്ടാവും
ഓ മക്കളൊക്കെ എല്ലാരും വരും മക്കള് പോയി സ്കൂൾ വി ട്ട് ടൈമായ എല്ലാവരും എല്ലാ മക്കളും കൂടിയും പുറത്തിറങ്ങി കളിച്ച് കളിക്കും ഓര് പിന്നെ ഒരു ആറു മണി ഇരുട്ടാവുമ്പോളേ ഒക്കെ വീട്ട്ക്ക് എത്തുള്ളു നമുക്ക് പേടിയില്ല നമ്മള് അങ്ങനെ അപകടം ജസ്ഥലല്ല തോണ്ട് വണ്ടിനെ പേടി നിക്കണ്ട അങ്ങനൊന്നും പേടിക്കാലാതോണ്ട് മക്കളും കളിച്ച് കഴിഞ്ഞാൽ വീട്ട്ക്ക് എത്തും നമ്മള് പണ്ടതെ ത്തൊക്കെ പോലെ പണ്ടൊക്കെ എങ്ങനെയാണല്ലോ അതെയൊക്കെ പോലെ
ആ പണ്ടത്തെ അതെ അതെ ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയാണ്?
ഇവിടെ കുട്ടികളെ വിടാനും പറ്റൂല
എന്ന ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ